കേൾക്കുന്നുണ്ടോ, ആഹ പിന്നെ ന്തൊക്കെയുണ്ട് വിശേഷം.
നല്ല വിശേഷം സുഖവായിട്ടിരിക്ക്ന്ന്‌.
ആന്നോ ഈ ഇടക്ക് അവിടെ ഒരു യാത്ര പോയന്ന് ഞാൻ കേട്ടല്ലോ എവിടായിരുന്നു പോയേ?
തിരുവൻന്തപുരത്ത് പോയായിര്ന്ന്
തിരുവൻന്തപുരത്തോ!... എന്തിനാ പോയെ ചുമ്മാ പോയന്നോ
സൂ കണ്ട്, അമ്പലങ്ങളിലൊക്കെ പോയി രാവിലെ പോയി വൈകിട്ട തിരിച്ച... വന്നത്
അന്നൊ എങ്ങനാ പോയേ
ട്രെയിനാത്ത് പോയതാ.
ട്രെയിനിലോ.... ഇവിടന്ന് പോയിട്ട് അങ്ങെ എ.. എപ്പത്തി.
ഞങ്ങള് രാവിലെ ഒരു ഏഴര ആയപ്പോ ഇറങ്ങി ഇവിടുന്ന് ഒരു പത്ത് മണിയ ആയപ്പോ അവിടെ എത്തി
അവിടെ എത്തി. അന്ന്
ഉ അവിടെ അവിടെ ചെന്ന് രാവിലത്തെ ആഹാരം കഴിച്ചിട്ട് ഞങ്ങള് അമ്പലങ്ങളില് അവിടെ അമ്പലങ്ങളിലൊക്കെ പോയി അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ കാഴ്ചബംഗ്ലാവ് കാണാൻ പോയി
കാണാപോയി. ഏ.... കാഴ്ച ബംഗ്ലാവില് തിരക്കുണ്ടായിരുന്നോ
ആ തിരക്കുണ്ടായിരന്ന് തിരക്കുണ്ടായിരുന് ആളു...
ഉണ്ടായിരുന്നോ?
ഒരുപാ... ഒരുപാട് നടന്ന് കാണാനുണ്ടല്ലോ. കിളികളും മൃഗങ്ങളും സിം വും അങ്ങനെല്ലാം കണ്ട് കറങ്ങി... എല്ലാത്തിനേം കണ്ട് പിന്നെ.... പോത്ത്, ഒരുപാട് കാണാനുണ്ടല്ലോ
ഉണ്ടായിരുന്നോ? ഏർ സിംഹ ഒക്കെ എങ്ങനായിരുന്നു ഉണർന്നിരിക്കുന്നായിരുന്നോ?
നങ്ങുന്നില്ല സിംഹ ഒരു പാറെടെ പുറത്ത് കണ്ണു അടച്ച് കെടക്കുന്നു സിംഹത്തിന് ജീവനുണ്ടോ വിളിച്ചണൊക്കെ ഒന്നും അനങ്ങുന്നില്ല സിംഹത്തിന് ജീവനുണ്ടന്ന് പോലും അറിയാം വയ്യ. പിന്നെ അങ്ങനെ സിംഹത്തിന്ന് ഒരഅനക്കൂല്ല
ആന്നോ ഒരു സിംഹേ ഉള്ളായിരുന്നോ
അതേള്ളൂ
ആന്നോ ഏ എന്തുവാ ആന്നോ ആ ആ ഈ സിംഹോക്കെ പണ്ടോട്ടേ പ്രായംചെന്നായിരിക്കതില്യോ
അവിടെ ആരോ പറയുന്ന കേട്ട്? നൂറ് വർഷയെന്ന്.
ആന്നോ അന്നേരം നൂറ് വയസ്സുണ്ടോ സിംഹത്തി
അറിയത്തില്ല. അവിടെ ആരോ അങ്ങനെ പറയന്ന് കേട്ട്.
അവിടെ വേറെ എന്തൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നേ?
ആ കടുവയുണ്ട് പുലിയുണ്ട്.. ഹ്.. പാമ്പുകളുണ്ട്
പാമ്പ്ണ്ടോ?
പാമ്പുണ്ട്
പാമ്പൊക്കെ എങ്ങനെയാ, ഏ അനക്കൊക്കെ ഉണ്ടായിരുന്നോ?
പാമ്പുകള് ചെലതൊക്കെ അനങ്ങന്ന് ചെലതൊക്കെ ഇങ്ങനെ ചുറ്റി അവിടെ കിടക്കുന്ന്. നങ്ങാതെ കിടക്കുന്നു.
ആ ഇതിന്റെ സ്വയവയുള്ള ആവാസ വ്യവസ്ഥയന്ന് മാറ്റിയല്ലേ ഇതിനെ കൊണ്ട് നിർത്തിയേക്കുന്ന.
നിർത്തിയരിക്കന്നെ ആ അതുകൊണ്ട്ഗ്ലാസ് ഇട്ടേക്കേല്ല ഗ്ലാസ്സിനക
കിടക്കുന്ന ആ ആ ഈ സിംഹ ആയാലും കാ ട്ടിൽ ഇങ്ങനെ അങ്ങ് നടക്കുന്ന അല്ലായിരുന്നോ?
നടക്കുന്നാരുന്നു.
എങ്ങനെ പിടിച്ച് അടച്ചിട്ടേക്കുന്നുണ്ടൊക്കെ ആയിരിക്കും.
സിംഹ. ആ സിംഹത്തിനെ കുറിച്ച് പറയുന്നത് സിംഹന് സിംഹ ഏരയേ വേട്ടയാടി പിടിച്ച്.
ആ. കഴിക്കത്തേ ഉള്ളൂ
അതിന്റെ ബാക്കി വരുന്നത് മറ്റുള്ള മൃഗങ്ങളി
മൃഗങ്ങൾ. ആ. ആഹ് നമ്മള് പണ്ട് പഠിച്ചതും അതൊക്കെ തന്നെല്ലയോ?
പഠിച്ചിട്ടുണ്ട്. അതെ
പക്ഷെ ഇതിങ്ങനെ അല്ലാതെ ആഹാരമായിട്ട് ഇട്ട് കൊടുക്കൂല്ലോ.
അന്നേരം അതിന് അതിൻറ അത അതിന് എനർജി ഒന്നും ഇല്ല.
ആണോ. ആ ഈ സൂ ഒക്കെ. പരിപാലിക്കാൻ ആളുകളൊക്കെ ഉണ്ടോ?
ജോലിക്കാരു ഉണ്ട് അവിടെ, നമ്മള് പോയപ്പോ അങ്ങനെ കൊറെ പേര ഒന്നും കാണുന്നില്ല.
കാണുന്നില്ല ഏ ഇതിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടാണോ കിടക്കുന്നേ?
നടന്നു പോവുന്ന വഴിയൊന്നും വലിയ കുഴപ്പല്ല. നമ്മള് പിന്നെ നമ്മള് പിന്നെ പൈസ കൊട തിട്ടാണല്ലോ കേറുന്നത്
ആഹ ആഹ ആപിന്നെ, ഇതൊ ഒത്തിരി ഒത്തിരി ഏക്കറോളം ഉണ്ടെന്നി ഇങ്ങനെ ഞാൻ കേട്ടു
ഓ ഒരുപാട് ഏക്കറുണ്ട് ഞ ഞങ്ങളൊരു പന് പന്ത്രണ്ട് മണിക്ക് കയറിയിട്ട് രണ്ടരയായി. തിരിച്ച് പുറത്തിറങ്ങിയപ്പോ.
ഇറങ്ങിയപ്പം എല്ലാം കണ്ടിട്ട് തിരിച്ച ഇറങ്ങിയപ്പം. ആണോ ഏ എന്ത്‌വ മൈല്ക്കെ ഉണ്ടായിരുന്നൊ മയിൽ
മൈലൊക്കെണ്ട്, മൈലുണ്ട്
ആണോ ആഹ ആഹ മുതല രണ്ടൂമൂന്നെണ്ണം ഞാാനിങ്ങനെ കേട്ടിട്ടുണ്ട്.
മുതല രണ്ടന്നനേ, ഉണ്ട് അതൊന്നും അനങ്ങാതെ കിടക്കവാ മുതല. നമുക്ക അതിനും ജീവൻണ്ടെന്ന് നമുക്കയ്ന്, ജീവന ഉണ്ടോന്ന് പോലും തോന്നതില്ല.
ആണോ. എല്ലാം അങ്ങനെന്നാ നല്ലാ മൃഗങ്ങളും അങ്ങനെന്ന
എല്ലാ മൃഗങ്ങളും ഒരു അവശത പോലെ? കാണിക്കുന്നത്.
പ്രായത്തിന്റെ ഒക്കെ ആയിരിക്കുവോ
പ്രായത്തിൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും
ആഹ ആഹ ആഹ
പണ്ട് ഇവിടെ നല്ല കാണാൻ നല്ല ഭംഗിന്ന് പണ്ട് പത്ത് മുപ്പ ത് വർഷത്തിന് മുമ്പ് പോയിട്ടുള്ളവരൊക്കെ പറയുന്നതായിട്ട്
എന്തുവാ
എല്ലാ മൃഗങ്ങളും നല്ല കാണാനും ഒക്കെ നല്ല എല്ലാരും നല്ലത ഇപ്പൊ ഒന്നും അങ്ങനെൊന്നും അനങ്ങുന്നില്ല
ഇല്ലയോ നല്ല ചുറു ചുറുക്കായിരുന്നന്നോ പണ്ടൊക്കെ
ചെറു ചുറുക്കായിരുന്നു പണ്ടൊക്കെ
ആണോ എങ്കിലും ഈ സിംഹൊക്കെ ഇങ്ങനെ ചെറ ചുറുക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അത്തിനെ അതൊന്ന് ചാടിയൊക്കെ വരാൻ ശ്രമിക്കുവോ
ഇല്ല ഇല്ല ഇല്ല ചാടി വരാൻ പറ്റത്തില്ല അതൊരു വല്യൊരു ആ വലിയൊരു ഇതിനകത്ത് ഒരു പാറയുടെ മേള ഇതി ഇങ്ങനെ കിടക്കുന്നേ പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ കിടക്കുവാ പാറയുടെ മുകളിൽ ഇങ്ങനെ കിടക്കും അനങ്ങുന്നു ഇല്ല നോക്കുന്നുല്ല എഴുന്നേറ്റ് പോലും ഞങ്ങൾ ചെന്നപ്പോ കണ്ടില്ല
ഇല്ലയോ ഏ സാധാരണ ഈ സിംഹത്തിനൊക്കെ ഇങ്ങനെ ഏരയെ ചാടി പിടിക്കത്തില്ല എന്നന്നേ അങ്ങനെ അത്രയൊക്കെ ചാടിയാലും ഇത് പുറത്തു ചാടാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടോ
ഇല്ലല്ല അങ്ങനെയുള്ള സാഹചര്യം അതിനൊക്കെ നല്ല സുരക്ഷിതമായിട്ടാ
ആണോ
ചാടി വരത്തില്ല വരാൻ സാധ്യത കുറവാ പിന്നെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുല്ലല്ലോ അവിടെ ഒരു ഒരാൾക്കും ഉം
ആ സിംഹമൊന്നും ചാടിതാട്ട് കേട്ടില്ല പക്ഷേ വെറെതൊട്ടെക്കെ മൃഗങ്ങള ചാടിയതായിട്ട് പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലയോ കരടി ആഹ ആ അതെ അതെ അതെ ഇപ്പം കരടിയൊക്കെ ഉണ്ടോ അന്നേരം
കരടിയെ കരടിയേ ഞാന് ഓർക്കുന്നില്ല കരുടിയെ കണ്ടതായിട്ട് നമ്മളിങ്ങനെ നടക്കൂലയോ എല്ലാത്തിനേും കണ്ട കണ്ട് നടക്കുമ്പോ മാനുണ്ട് മാന് ഒരു പാടാണ്ണമുണ്ട്
മാൻ ആ പുള്ളിമാനൊക്കെ ഉണ്ടോ
പുള്ളിമാന് കലമാന് മാനുണ്ട് ഉ
ഏ പിന്നെ ചീങ്കണ്ണി ചീങ്കണ്ണി ഒക്കെ ഉണ്ടോ
ചീങ്കണ്ണി ചീങ്കണ്ണി ഇല്ല മുതലേ കണ്ട് പിന്നെ നമ്മടെ ഏ ഏ ഹിപ്പപ്പൊട്ടാമസ് ന്ന് പറയ്ന്നൊരു
ആ ആ ആ
അതിന് കാണ്ടാമൃഗം കാണ്ടാമൃഗം
ആ ആ
അതിനെ കണ്ടായിരുന്നു അതിങ്ങനെ വെള്ളത്തില എപ്പഴും കെടക്കുന്നേ
എപ്പഴും ആ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചുറു ചുറുക്കു ണ്ടായിരുന്നോ ആ ആ അതിന്റൊക്കെ പരിസരൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെയാണൊ കെട
ആ കൊഴപ്പുല്ല വെള്ളത്തിലൊക്കായതോണ്ട് ഒരു വാടയൊക്കെ ഉണ്ടെന്നാലും വലിയ കൊഴപ്
ഉണ്ട് ആന്നോ ഉണ്ടോ അതോ ഒന്നോ രണ്ടോ ക്കെ ഉള്ളോ
ഞാനൊരു മൂന്നെണ്ണത്തിനെ കണ്ട്
ആന്നോ ആ ചെലപ്പം ബാക്കി വെള്ളത്തിന്റെ അടീലും വല്ലോക്കെ ആണെങ്കി നമുക്ക് അറിയാൻ പറ്റ റ്റത്തില്ലല്ലോ അല്ലെ ഇതിന്റെ അകത്ത്ങ്ങനെ വെയിലൊക്കെ ക്ക്യ ന്നോ അതോ തണൽ
ആ മരങ്ങള് നിക്കുന്നോണ്ട് ഈ നടന്നു പോകുന്ന വഴിയിലെല്ലാം മരങ്ങള് നിക്കുവാ അതുകൊണ്ട് നമുക്ക്ങ്ങനെ വെയില് ചൂട് സമയമായ പോലും വെയില അങ്ങനെങ്ങ് അനുഭവപ്പെടത്തില്ല ഒരു തണല് പോല ഉണ്ട്
ആ ആ ആ
തെങ്ങ്ങള എല്ലായിടത്തും
വല്യ മരങ്ങളാ ആ മരങ്ങളും പല ഇനങ്ങൾ കാണുവല്ലോ ല്ലേ
അതൊക്കെ കാണും മരത്തിന്റെ എല്ലാം മരത്തിന്റെ എല്ലാം പേരെഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്
ആ അതായിരിക്കും അതായിരിക്കും പല ഇനങ്ങളുണ്ടായോണ്ടായിരിക്കും അങ്ങനെ
എല്ലാ മരത്തിനും പേരെഴുതിവച്ചിട്ടുണ്ട്
പേരുണ്ട് ആ മരൊക്കെ നല്ലോം കിളിച്ച് നിൽക്കുന്നോ
മരൊക്കെ നല്ല കാട്ടുമരങ്ങളല്ലേ നല്ലോണം നിക്കുക
നിക്കുന്നു ആ അതിന്റെകത്ത് ഫുള് ഇങ്ങനെ നമ്മളക്കല്ലിയോ
ക്യാമറ ആ ക്യാമറ വെച്ചിട്ടുണ്ടെന്നാ അവിടെ എഴുതി വെച്ചേക്കുന്നത്
ആ അല്ലന്ന് വെച്ചാ നമ്മൾ ഈ മരങ്ങള് മരങ്ങളൊക്കെ ആളുകളൊക്കെ ഏ എലപിച്ചിയോ
മരങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ
ആ അന്നേരം ചിലപ്പോ ഉള്ളെ ആയിരിക്കും കാരണം ഈ ആളുകൾ എലയൊക്കെ പിച്ചിയാല് പിന്നെ അതിങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുവരാൻ പാടായിരിക്കും ആ പിന്നെ മീനൊക്കെ ഉണ്ടായിരുന്നോ മീനൊക്കെ
മീൻ മീനുണ്ടായിരുന്നു
ഉണ്ടായിരുന്നോ എല്ലാ ഇനങ്ങളും ഒണ്ടോ കാണാനായിട്ടൊക്കൊണ്ടായിരന്നോ
ഒണ്ടായിരുന്ന് നമ്മള് കണ്ടിട്ടില്ലാത്ത മീനുകളുണ്ടായിരുന്നു
ആന്നോ
പിന്നെ ത ഈ തത്തകള് ഒരുപാട്ണ്ണം ഒണ്ടായിരുന്നു
തത്ത ആ ആ പല നെറ
പല നിറത്തിലുള്ള തത്തകൾ ഒരു വല്യ കൂടിനകത്ത് ഓരോരോ ഒത്തിരി
തത്തകള് ആ ആ നമ്മുടെ സാധാ നാടൻ ത ത്തെക്കെ ണ്ടായിരുന്നോ പച്ച
നാടന്തത്ത ഒണ്ടായിരുന്നു വേറെ പല തരത്തിലുള്ള തത്ത ഒണ്ടായിരുന്നു
തത്ത ഒണ്ടായിരുന്നു ഏ മുള്ളമ്പന്നിക്കെ ഒണ്ടായിരുന്നോ മുള്ളമ്പന്നി ഒണ്ടായിര്ന്നു ഈ പാമ്പിനൊക്കെങ്ങനെ കൂട്ടിലല്യോ അടച്ചി
പാമ്പിനെ കൂട്ടിലിങ്ങനെ പ്പൊ ഗ്ലാസ്സേക്കൂടെ നമ്മുക്ക് കാണാൻ പറ്റും അതിങ്ങനെ കാടു പോലെ മണലൊക്കെ അങ്ങനെ അനങ്ങാതെ കെടക്കുവ
കെടപ്പുണ്ട്. ആ കാണുമ്പോ ഏ എങ്ങനാ കാണുമ്പോക്കെ?
കുഴപ്പമില്ല
ആണോ ആ ഏ ഇതൊക്കെ കഴിഞ്ഞിട്ടേന്നരം എപ്പം തിരിച്ചു വന്ന?
ഞങ്ങള് രാത്രിയില് എട്ടരയായി വന്നപ്പം. തിരിച്ചു ഇവിടന്ന് ട്രെയിനകത്തൊക്കെ വന്ന് ഞാന് ആ എന്റെ രണ്ട് മക്കള് പുള്ളിക്കാരൻ, അനിയത്തി, അനിയത്തിയുടെ ഭർത്താവ്, അനിയ യുടെ മോള്
മോള് ആ. അന്നേരം രണ്ട് വീട്ടുകാരായിട്ടല്ലയോ പോയേ
ട്ട പോയത്.
ആഹ് ആഹ് യാത്രയൊക്കെ നല്ലായിരുന്നൊ ഇഷ്ടപ്പെട്ടോ? ആ ആ ആ ന്നാ ഏ എന്നാ പിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ശരി ശരി എന്നാ.